പരിപാടി ച്ചാ. ഹലോ എന്താ പരിപാടി ചായ കുടിച്ച ങ്ങള്
ച്ചാ ഹലോ
ഉം
ഹലോ എന്താ നാർത്തെ വിളിച്ചിട്ട് ഒന്നും മുണ്ടായിര്ന്ന് ആഹ് എന്താ നാർ വിളിച്ചിട്ട് ഒന്നും മുണ്ടായിര്ന്നെ ആഹ്. നാർത്ത വിളിച്ചിട്ട് എന്തേ മുണ്ടായിര്ന്നൊന്നും ഹേ ഹലോ ഹലോ ഹലോ
ച്ചായക്കടി ച്ചായക്ക് ബിസ്ക്കറ്റ് ആയിന്നു.
ലാ
ഏ
നേരത്തെ വിളിച്ചിട്ട് എന്തേ മുണ്ടാതെന്നീന്ന് ഹലോ ഹലോ
ഇപ്പഴൊന്നു ഊങ്ങിയ ഇപ്പ കേക്കണില്ലേ ഹലോ ഹലോ അ നിങ്ങള് റേഞ്ച്ല്ലട്ത്തേക്ക് നിക്കി ആഹ് പിന്നെ ആ കുട്ടി ചീറി പൊളിച്ചിട്ടേ രണ്ട് വിസ്ക് ഒര് പ രണ്ട് പാക്കറ്റ് പാക്കറ്റ് ബിസ്ക്കറ്റ് കൊണ്ട് വന്നിട്ട് അയിന് ചീറി ഏട്ടന്റ കുട്ടികക്ക് കൊടുക്കണു ല്യ ഇങ്ങനെട്ട് കന്നൂട്ടീന്നു പറയാം അതാ ഞാൻ കോള് കട്ടാക്കിത് അത് വല്ലാത്തൊരു എടങ്ങാറാക്കല് മൂന്നര വയസ്സിന്റെ മൂച്ചി പിരാന്തണത് ഇല്ല മനുഷൻ ഇടങ്ങാറായില്ലേ പെൺകുട്ടികളെ ആദ്യത്തതെ
ആഹ് ആഹ്
നല്ല അടി അടി കിട്ടാതേന്റെ കേടാണ് അടി കിട്ടാതേ ന്റെ കേടാ ആഹ് പൊറത്തു പോവും എന്നിട്ട് ആ ച ചളിക്കാലോണ്ട് ഇങ്ങിട്ട് വരും എന്നിട്ട് ക്ക് അസുഖം ഇണ്ടാക്കാൻ വേണ്ടീട്ട് അതന്നെ ആ ഒരു ഉദ്ദേശം തന്നെ കുട്ടിക്ക്
അസുഖല്ല പണി ഉണ്ടാക്കാന്
ഏഹ് ആഹ് അതല്ലേ പ്രിയദർശിനി ടൈമല്ലെ അതന്നെ പറഞ്ഞത്
അഹ് ആഹ് ആഹ്
ങ്ങളെല്ലാർക്കും വിളിച്ചോ വിളിച്ച് വർത്താനം പറഞ്ഞ ഫ്രണ്ട്സിനെഒക്കെ വിളിച്ചിനോ
ആ വിളിക്കലൊക്കെ ഇണ്ട്
നിങ്ങളെ ഓളാ ചോദിച്ച എത്ര നേരം ആയി ഈ വിളിക്കല് തുടങ്ങിട്ട്
ആഹ് അതെ
ഏഹ്
ഓൾക്ക് ഫോൺ കിട്ടാൻ വേണ്ടീട്ടാണ് ഇല്ലല്ല ആ ഒടക്ക് ഓൾക്ക് ഫോൺ കിട്ടാൻ വാണ്ടിയിട്ടേ
അര മണിക്കൂർ ഒരു മുക്കാ മണിക്കൂർ ഹലോ
ആഹ് ഇല്ല പോയിട്ടൊന്നും ഇല്ല
അല്ലാ പറഞ്ഞ കേക്കണില്ലന്ന് ചോദിച്ച ഒരു മുക്കാ മണിക്കൂറും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യന്ന് പറഞ്ഞതാണ്
മുക്കാ മണിക്കൂറ
ഏഹ് പിന്നെ അവരെന്താച്ചാ കാട്ടിക്കോട്ടെ ഉ എന്തെങ്കിലും എട
ചായ കുടിക്കണം ചായക്ക് ഗ്ലാസ് എടുത്ത് കൊടുക്കാൻ
ഏഹ്
ആഹ് ഓള്
ഇവിടെ ഒരുത്തി ഫോൺ ചോദിക്കണ്ട്
അ ചായക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാന് ഓള് ആറില്
എത്ര വയസ്സാ മോക്ക് അത് ശരി ഒറ്റക്ക് ചായ ഉണ്ടാക്കൂല്ലേ
പയിനൊന്നാ ഉം ചായൊക്കെ ഉണ്ടാക്കും
ഏഹ് ഏഹ്
കൊറേ ആക്കിൻ ഫുട്ടിന് ആഹ് ചെറ് ചെറിയത് ഓൽക്കു വാണ്ട കൂട്ടാങ്ങളൊക്കെ ഇണ്ടാക്കും
ഏഹ് സ്കൂൾക്ക് ഇണ്ടാക്കി കൊണ്ടോയതാ ഉം
ആഹ് സ്കൂൾക്ക് അല്ല സ്കൂൾക്കൊക്കെ ഞാൻ തന്നെ ഇണ്ടാക്കണെ
ഇം അല്ല സ്കൂൾല് നമ്മളക്കെപഠിച്ചമാതിരി പുളി ചമ്മന്തിന്തൊക്കെ പുളിച്ചമ്മന്തിന്തൊക്കെ കൊടുത്തയക്കല്ന്ന് ചോയ്ച്യാ മ്ഹ് മ്
ഞാൻ തന്നെ ഇണ്ടാക്കി കൊടുക്കണം. പിന്നെ ഓല് സ്കൂൾ ഇല്യാത്തപ്പ ഇണ്ടാക്കുന്നു
ഏ
പിന്നെ വേറെന്തൊക്കെയാ വേറെന്ത്‌ നല്ലതന്നെ വേറെങ്ങനെ പോണ് ഉപ്പാക്കും ഉമ്മാക്കൊക്കെ സുഖല്ലേ
ഉപ്പാക്കു ഉമ്മാക്കു ഒക്കെ സുഖാ
ആഹ് കൊഴപ്പൊന്ന്ല്ലല്ലേ അങ്ങനെ പോണില്ലേ
പ്പങ്ങനെ പോണ്
ഉം വീട്ട് പോയിന്നാ
വീട്ടിലാ ഇം പോവാനി
ആഹ്
എന്റെ അമ്മാക്ക് എക്സാം നടന്നോണ്ടിക്കാ അപ്പൊ അതിന്റെ എടക്ക് വണ്ടി കലായിച്ചു പോവാൻ പറ്റൂല്ല അതാണവസ്ഥ
ഇമ്മെന്താ പഠിക്കണ്
മ്മത് തുല്യതാ
ഏഹ്
ഞമ്മളെ കാര്യം സ്വാഹ ന്നതോഗതി
ഇമ്മഞ്ഞി പരി പോന്ന് പഠിക്കാൻ ഒരുങ്ങിയാലാ
ഉമ്മ പഠിക്കാനൊരുങ്ങി ഞാൻ പറഞ്ഞേ പ്രസവത്തിനൊക്കെ നി ക്കണ്ടി വരും പഠിത്തൊന്നും ഇവിടെ വിഷയല്ല്യാന്നാണ്
ഉം എത്രുട്ട്യളാ നിങ്ങള്
ഞങ്ങള് നാലാള് മൂത്ത ആള് ഞാനാ എന്റെ കല്യാണം ഒരു പതിനെ എട്ടാം പതിനെട്ടാം വയസ്സിൽ കഴിഞ്ഞിട്ടുണ്ട്
ആഹ് അം
എന്റെ തായെ ഒരു ബ്രദറ് ആറാം ക്ലാസ് ആറു വയസ്സുള്ളപ്പോ ദർസ് കൊണ്ടെയാക്കി പിന്നെ ഒരു പയ്നൊന്ന് പന്ത്രണ്ട് വയസ്സായപ്പോ ഓനിക്ക് ദർസ് മടുത്തിട്ട് ഓൻ പറഞ്ഞി ഞാൻ പോകൂലാന്ന് പറഞ്ഞി അതോടെ ദർസ് പടുത്തം അവടെനിർത്തി പിന്നെപ്പ ഗ്രാഫിക് ഡിസൈൻ കോച്ചിങ്ങിന് ചേർന്ന്ക്കേണ് ഇപ്പൊ ഏ ഐ ഇണ്ടായൊണ്ട് ഈ ഗ്രാഫിക് ഡിസൈൻ ഒന്നും ആർ ക് ചെ വേണ്ടിയരില്ല എഡിറ്റിയെതിട്ട് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടാവും പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ആണ്.
ആഹ് അഹ്
പത്തൊമ്പത് ഏജായിട്ടുള്ളേയ്
ആഹ് പതോമ്പയസ്ലെ മ്
അത്യാവശ്യം നല്ലപ്പം എന്താ കണ്ടക്ടർ ജോലി അങ്ങനെന്തൊക്കെ എണ്ട് കൊഴപ്പില്ലാതെ പോന്നു ലൈസൻസ് ഇടുത്തു. ലൈസൻസ് ഇടുത്തു പിന്നെ അങ്ങനൊക്കെ ആയ്ട്ടേ അവൻ അവന്റെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലാതാണ് കൊണ്ടെടുക്കന്ന് അറിയാം
ഒരാങ്ങളന്നെ ഒള്ളു
ഒരാള് രണ്ടാങ്ങളമാരുണ്ട് ഒരാള് ചെറിയ ചെറുദിനെ ചെറുതേ പോലെ വീടിന്റെ അടുത്തുള്ള ച്ച് കൊണ്ടക്കിക്ക്ണ് അവിടെ നിക്കൂലാ അവിടെ നിക്കൂല ഇങ്ങട്ട് പോരും. അങ്ങനെ ഹ് ഹ് പിന്നെ അങ്ങനെന്നെ
വേറെന്താ മഴ ഉണ്ടൊന്നട്ട്?
ഏ
ഇന്ന് മഴണ്ടോ ചോയ്ക്കാ
മഴയല്ലെ കറന്റ പോയി. മ്
മഴ വര്ണെയ്ൻ്റെ മുന്നെ കറണ്ട് പോവുലെ
ഉം ഏതായലും
ണ്ടില്ലല്ലോ കരണ്ട്ണ്ടല്ലോ
നിങ്ങളെ നാട് വേറെല്ലേ. ഞങ്ങളെ നാട് വേറെല്ലേ. അപ്പൊ കറൻ്റൊക്കെ പോവും. ഉം ഏ
കറൻ്റ് ഇപ്പംണ്ട് എടക്ക് ചെലേനേ ആഹ് ഞൻ മലപ്പുറം. എല്ലല്ല മലപ്പുറം.
ഉം അത് ആരാ അയിന്റെ എടക്ക് കയറി വർത്താനം പറയ്ണെ
ഹ് ഹ് ഹ
വേ അതൊക്കെ സ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പോണസോ ഏഹ്
പിന്നെ വേറെന്തൊക്കെ?
വേറെങ്ങനെ പോണ്.
ന്നാ ങ്ങള് തിരക്കിലാണെങ്കി പിന്നെ കുറച്ച് ഇവരൊക്കെ ഉറങ്ങിയേൻ്റെഷം വിളിച്ചാം.
ആ് ആയിക്കോടെ വിളിക്കാ വെക്കണ്ട ഞാന് ത്താ പിന്നതായിട്ടില്ലല്ലോ. കുറച്ച് കൂടെ ഇപ്പോ കൊഴപ്പല്ല്യ ഓര് പോയി ഓല് ക്ലാസ് എടുത്ത് കൊടുക്കാനും ഒക്കെ വേണ്ടീട്ട് അങ്ങനെ
ഉം ഇങ്ങൾ ടീച്ചറിന് പടിക്കാ ടീച്ചർ കോച്ചിങ്ങാ?
ആ ഞാനോ ആ ക്ലാസ്സല്ല. ആ ക്ലാസല്ല ചായ ഉണ്ടാക്കാൻ ചായ കുടിക്കണ ക്ലാസ്
അതല്ല. അല്ല ഇങ്ങള് കുട്ടികളെ പഠിപ്പിച്ച് കൊടുക്കണ്ടാവുമ്പോ ടീച്ചറിന് പഠിക്കാൻണ്ടാവോന്ന് ചോയ്ച്ചതാണ്.
ഇല്ലി ഇല്ല്യാ കു കുട്ട്യാളൊന്നും പഠിപ്പിക്ക്ണില്ല പഠിപ്പിക്കാൻ നേരയിട്ടില്ല. ആ അവരെ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ടല്ലേ അയ്ന് നിക്കൊള്ളൂ ഇപ്പൊ ബാങ്ക് ഇപ്പോ കൊടുത്തിട്ടല്ലേ ഒള്ളു.
ഉം ഇവിടുന്ന് വുളുട്ക്കാ പോകന്ന് വിചാരിച്ചപ്പോ ഇനി കറൻ്റ വരട്ടെ അല്ലാതെ വതുക്കി വീണാലേ അറീല ഈ സമയത്തൊക്കെ ഉം ഒന്നായിട്ട് ബ്ലഡ് വാർന്ന് മരിച്ച്ന്ന്ള്ള ന്യൂസ് വരും. ഉം ആയ്നാട്ടി നല്ലേ വേണ്ടാത്ത ആ ദോര്ക്കേണ്ടി എന്നന്തായലും അതാണ് ഈ ബാത്ത്റൂമൊക്കെ വെള്ളലാഞ്ഞിട്ട് എടങ്ങേറായിട്ടേ വെത്ക്ക്ണ്ടാവും പറയാൻ പറ്റൂല്ലല്ലോ. ഉം
പിന്നെ എന്തൊക്കെണ്ട്. കല്യാണം ഒക്കെ ഉണ്ടായിരുന്നോ ഞായറാഴ്ച്ചല്ലേ.
കല്യാണംന്ന് പറയാനൊന്നുമില്ല. ഇന്നല്ലൊരു മൗലൂദ്ണ്ടേയിര്ന്നു അത് പോയി ക്ഷീണം. അയിൻ്റെ അയിന്റെ അതിന് മോള് വന്നില്ല. മോള് പിരാന്തത്തിയളെ പോലെ ഇവിടെ ഇരുന്ന് ഭർത്താവ്
ലുണ്ട് അമ്മായിമാന്റെ ആങ്ങൾന്റെ മോന്റെ കുടിയിരിക്കലാ നാളെ
എഹ് ഏഹ്
ഉം
പ അങ്ങനെ കെട്ട് ഇപ്പോത്ത ഇപ്പത്തെ സ്ഥലോം കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെയാണ് കിട്ടൂല മ് ഒരു അഞ്ചാറ്ലക് പക്ഷേങ്കില് പത്ത് ലക്ഷേങ്കിലും മാക്സിമം ബഡ്ജറ്റ് നോക്കിയിട്ട്
ആഹ്
നോക്കുമ്പോ അപ്പം ഒന്നെങ്കില് തൊയ്ത്തില് പേ പറമ്പില് തെങ്ങില്ലയ് ഒന്നീല് വ
ഹ് ആൻതെന്നെണ് നല്ല ബഡ്ജ് കയ്യിലല്ല വാണ അർക്കാനിപ്പെന്ത് പനിക്കും
ഉം പ്പ ഞമ്മള് കൊറേ കാലം ഇവടെ ചാലിയം ഫറോഖ് അവിടൊക്കെ താമസിച്ചത് കൊണ്ടേയി പൊയവെക്കത്തേനു പിന്നെ അവിടെ അയിന്റയിൻ്റുള്ളില് സ്റ്റോറൂമിലൊക്കെ പട്ടിശല്ല്യന്ന് പറയാ ചെറിയ ചെറിയ കുട്ടിപ്പട്ടികളേര്ന്ന്
ആഹ് ആഹ് ആഹ്
എത്ര പുറത്താക്യാലുണ്ടാവും പിന്നീ വരുന്ന്
ആഹ്
മണ് ഞങ്ങള് മണ്ണെണ്ണ ഒഴിക്കലേനു ചുറ്റും ഡോറിന്റെ നായ് കക്ക് മണം പറ്റൂലല്ലോ
ആഹ്
അങ്ങനെ ചെലപ്പോ ഈ വള്ളം കുപ്പി വെച്ചാ മനുഷ്യപാര പോലെ ഇണ്ടാവുന്ന് പറഞ്ഞെ കേട്ടിട്ടേ
ആഹ് എന്നിട്ട് വരൂലല്ലേ അപ്പൊ വെന്റ ബടെ നായ്ക്കള ശല്യല്ലല്ലണ്ടിപട്യം
ഉമ് അങ്ങനെ വെച്ചോക്കിയാതി വല്യ ഉപകാരാണ് നിങ്ങള് ചുറ്റിലും വല വെക്ക
ന്നായ്ക്കോട്ടെ ന്ന നിസ്ക്കരിക്കാനായിക്ക്ണ്‌ വാങ്ക് കൊടുത്ത്ക്ക്ണ് ഉം ഉം